ഹലോ
ആഹ് അപ്പൊ കേൾക്കണല്ലോ അല്ലേ നേരത്തേക്ക് കേട്ടീല്ല
ഏ
നേരത്തെ കേട്ടീരുന്നില്ല കട്ടാക്കി
ആഹ നേരത്തെ കട്ടായിങ്ങോട്ട് എന്തോട്ട് കിട്ടണില്ല ഫോൺ കോള്
ആഹ ഒന്നും കേട്ടില്ല പിന്നെ എന്താണ് സ് ഫുഡൊക്കെ ആയോ
എന്ത്‌ സുഖാണേ ഓ ഫുഡൊക്കെ റെഡി ആയി ജോലിയൊക്കെ കൊറേ തീർന്നു
ആഹ് സ്പെഷ്യൽ ഉണ്ടോ
സ്പെഷ്യല് ബീഫുണ്ട്
ആഹ പെരുന്നാളിന്റെ ബീഫ് കഴിഞ്ഞിട്ടില്ല
ഏ പെര്ന്നാൾന്റെ കഴിഞ്ഞിക്ക്ണ് പിന്നെ വാങ്ങിയത അതൊക്കെ വേ കഴിയൂലെ
ആഹ് ഓ ഇവിടെ കൊറച്ച് എന്താ അടുപ്പിച്ച് ഇണ്ടാക്കാൻ പറ്റാത്തോണ്ടേ ഇടക്ക് വെച്ചിട്ടിങ്ങനെ ആ മടുപ്പുണ്ടാവന്ന് കരുതീ
ആഹ് അങ്ങൻ തന്നെ ഞങ്ങളും അയ്‌ന്റെടിൽ മീ നും വാങ്ങും ചിക്കന് ഇത് നമ്മക്ക് എന്ന് നമ്മുക്ക് വെറപ്പാവുല്ലോ
ആഹ അതാണ് പിന്നെ കുട്ടികള്ക്ക് അങ്ങനെ സ്നാക്സ് ഓലു കൂട്ടാനായിട്ടൊക്കെ കൊണ്ടോവും
ആ ആഹ
അവിടെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടോ
ആ ഉണ്ടേ എനിക്ക് കുട്ടികളെ ഇണ്ട് ഓല് സ്കൂൾക് ഇതൊന്നു അങ്ങനെ കൊണ്ടോല ഓല്ക് അധികം കേങ്ങ് പൊരിച്ച ച്ചത് സോയാബീന് ഹ്ഹ്‌ അങ്ങനത്തെ കൊണ്ടോവാ
എഗ് സോയാബീനൊ
ആ എഗ്ഗ് അല്ല ഉം മറ്റേത് സാധാ
സോ സോയാബീൻ പൊരിച്ചത്
ആ ആ ആ
ആഹ് ആ അ ഞാൻ വല്യ സ്പെഷ്യലാന്ന് കരുതി
അത് പൊരിച്ച് കൊണ്ട്പോവാ കേങ് പൊരിച്ച കൊണ്ട്പോവാ ചെലേപ്പോളൊക്കെ മോള് ഉപ്പേരി ഒക്കെ കൊണ്ട്പോള്ളു അധികം പൊരികളുംണ്ട കൈപ്പങ്ങ കൈപ്പങ്ങ പൊരിച്ചുണ്ടോവാ വെണ്ടെക്ക പൊരിച്ചോണ്ട് പോവാ ഓ ഏ കയപ്പങ്ങ പോരാണ് ക്കക്കസ്റ്റോ ഫ്രണ്ട്സക്കെഓ കുട്ടി കരഞ്ഞു വരണ്ട് ആഹ കൊണ്ടാട്ടനായല്ലോ പൊരിച്ചെടുക്ക സാധാ മസാല കൂട്ടിക്കാണ്ടൊക്കെ പൊരിച്ചെടുക്കേ?
അതെ അങ്ങനെന്നും നോക്കിട്ടില്ല
ഏ കയ്പങ്ങ സാധാ മാസ കയ്പ്പുണ്ടാവലേ കയപ്പങ്ങ കയപ്പങ്ങ വ കൈപ്പെങ്ങ വെക്കണ കാട്ടും നല്ലത് പൊരിച്ച് കൊടുക്കണ നല്ലത്
ആഹ്
കുട്ടി പൊരിച്ചതാണ് ഏറ്റക്കെ നല്ലത്
ആഹ ആഹ ഞാൻ നോക്കിട്ടില്ലേ ഇതരെ
ആഹ കൈപ്പങ്ങ വെണ്ടക്ക അതൊക്കെ പൊരിച്ചാണ് ഇവർക്ക് ഏറ്റവു ഇഷ്ടം
ഉം ഉം ഞാനന്നും ട്രൈ ചെയ്തിട്ടില്ലെ കേട്ടിട്ടില്ലതുവരെ എന്തേലും ഇങ്ങനെ യൂട്യൂബിലോക്കി സ്പെഷ്യൽ ഉണ്ടാക്കൽ ഉണ്ടോ?
ഇല്ലേ യൂട്യൂബില് നോക്കി സ്പെഷ്യൽ ഉണ്ടാക്കലൊന്നില്ല ഇന്നന്നോയിപ്പോ നേരണ്ടാവില്ല
ആഹ എത്ര കുട്ടികളാ?
നാല് കുട്ടികളാ ചെറുത ആ സ്കൂളിൽ പോവുവാണ് പോല ഒന്ന് ചെറുതാണ്
ആഹ അയിന്റെ ചെറുതിന് തൊണ്ണൂറായിട്ടുള്ളൂന്ന്
എന്നെ
ആഹ ആഹ തൊണ്ണൂർ ഇന്ന് ആവാണ്
മറ്റേല് ഉ ആറില് പിന്നെ നാലില് പിന്നെ യൂ കെ ജി
യുക്കെ നാലുട്ടിയളോ?
ആഹ
ഏ രണ്ടണും രണ്ടു പെണ്ണോ.
ആഹ ആ അവിടെങ്ങനെ.
ഇവിടെ ഒരു പെണും മൂന്നാണും. ചെറയകുട്ട്യേലനെയാണ്. മ എവിടെന്നാ എവിടെ മലപ്പുറ ആ എന്റെ ചെറുതാണ്.
ഉം പ്ലേസ് പറയാൻ പറ്റൂലാ.
ആഹ.
പിന്നെ എന്തൊക്കെയാണ് ഉമ്ഹ രാവിലെ എന്തായിരുന്നു ഫുഡ്.
രാവിലെ രാവിലെ വി. ന്തേനി ഇപ്പ ഇണ്ടാക്കിയത് എന്നും ഉണ്ടാക്കണോണ്ടെ രണ്ട്കടിമാണം ഞങ്ങൾക്ക് ഞങ്ങക്കന്ന്. ഉയ്ന്നോണ്ട് അപ്പനെ.
ആഹ.
അപ്പ രണ്ടും ചപ്പാത്തി ഇണ്ടേനി.
ദോശക്കാണോ ഉഴന്നോണ്ട്‌ അപ്പന്ന് പറയണെ.
ദോഷക്കല്ല ദോശക് ദോശന്ന് പറയും സാധാ ഉയ്ന്ന് കൂട്ടിങ്ങാട്ട്ചുടുല്ലേ. ഉയന്ന് ആ അയനാത്ത് ഞങ്ങൾ ഇവിടെ. പച്ചേരി വെറും അരച്ച്ചുടൂലേ. അയിന് അയിന് ആ അയിന് ദോശ മറ്റേനു ഉയന്ന് ദോശ.
ആഹ അത് അരി അരച്ച് ചുടുണെന് കലിക്കിപ്പാർന്നപ്പന്നൊക്കെ പറയും. പിന്നെ ചെ ആ ഉഴന്ന് ചേർക്ക. ന് ദോഷാന്ന് പറയും.
ഏ ഞങ്ങള് ഉയന്നപ്പം ഇഡലി അയിന്റെ മാവന്നല്ലേ ഒന്ന്.
ആഹ് ആ ആ് അതുകൊണ്ടന്നെ ഇഡലി ഇണ്ടാക്കും പിന്നെ നെയ്റോസ്റ്റ് ഇണ്ടാക്കും നെയ്റോസ്റ്റാണ് ഇവിടെന്നുണ്ടാക്ക. അത് പറ്റുള്ളൂ കുട്ടികൾക്ക് അങ്ങനെ ശീലായിട്ട്. നേരത്തെ കൊറച്ച് വല്യചട്ടീല് നെയൊക്കെ ആക്കി കഴിഞ്ഞാല് നെയ്യറോസ്റ്റ്മാരി കിട്ടും.
ആ ആ.
പിന്നെണ്ട് മസാലട്ടയിഞ്ഞ മസാല.
ആഹ മസാലോഷായി പിന്നെ രാവിലെ അങ്ങനെത്തൊക്കൊന്നും ഒഴവണ്ടാവില്ല എട്ടരയാവുമ്പോ. ത്തിന് ചോറാക്കണം പാത്രത്തിലേ. ആഹ അപ്പ മൂപ്പർക്കും കൊണ്ടോണ്ട മൂപ്പർ പണ്ടാരയാണ്.. ആ മൂപ്പരക്ക വേണ്ട പിന്നെ കുട്ട്യേൾക്ക് എട്ടരയാമ്പതിനേ. ബസ്സ് വരും ഉസ്കൂൾ ബസ്സ് വരും.
ആഹ ആഹ ഏ ചോറ് കൊണ്ടോവോൽ ല്ലേ.
രണ്ടാളും കൊണ്ടോവും.
ആ ഇവിടെ ടെ ഗവൺമെന്റ് സ്കൂളാണ്.
ആഹ് ഇവിടെ കിട്ട് ആ ഇവിടെ മകനും മോ നൂഒമ്പതാം ക്ലാസിലായോണ്ട്‌ ഓക്കപ്പോ പോ ഓ അതെ കൊണ്ടോക ഉസക്കുത്തേ ചോറിനേക്കാട്ടിലും ഇഷ്ടോകിതാണെ. മറ്റോന് മറ്റോന് ഇവന് വരി നിന്ന്ക്കാണ്ടേ കൊഴങ്ങുവേ. വരി നിക്കാൻ കൊയ്. ണറിയാ ഇപ്പോ അഞ്ചംക്ലാസ്ക്ക് ചേർന്നിട്ടുള്ളേ.
ആഹ് ഇവിടെ എന്റെ മോന് ആറാം ക്ലാസ്സിലാണ് പോ ഓൻ പറയും വീട്ടിലത്തെ ചോ റ് മതി എനിക്കടത്തെ ചോർ ഇഷ്ടല്ലാന്ന് പക്ഷേനിക്ക ഹസ്ബന്റിനാക്കാൻ ടൈം കിട്ടാത്തൊടെ മൂ മൂപ്പരറ്റക്ക ആക്കലാണ് അവക്ക് റെഡിയ ആക്കി കൊടുക്കും പാത്രത്തില ആക്കല് മൂപ്പരാണ്. ചെറിയ കുട്ടിണ്ടായോണ്ടേ ഓൻ കരച്ചിലൊടങ്ങിയപ്പോ പിന്നെ നക്കൂല എടുത്തങ്ങനടക്കണം. നെ തെരക്ക് പിടിച്ച സമയത്തെകെനി.
ആയികുലെരാക്കും ലെ.
ഹയ് തെരകുടിച്ചേ സമയത്ത നീ- ക്കുമ്പോ മറ്റേ ചെറുത് യു കെ ജി യിലാണ് പോണത്. പെൺകുട്ടിയാണ് ഓള മുടികെട്ടലും മാറ്റലും ഒന്നും കഴിഞ്ഞിട്ടുല്ല. അപ്പ മൂത്തോള ആ..... ഉപ്പിച്ചിട്ട് അങ്ങനെ പോ ആരുംടുക്കാനായിട്ട ഇല്ല കഴുത്തുറച്ചിട്ടില്ലല്ലോ....... അങ്ങനെ അന്ന ഓരൊക്കെ എടുത്ത് പഠിച്ചു.......
ആ കുട്ടിയാണ്ന്റെ.. വലു ചെറിയ കുട്ടിയ ഫസ്ത്തെ കുട്ടികളാണ് വലുതാവും അതെ ലാസ്റ്റിക്ക് മൂന്നാമത്തെ നാലാമത്തൊക്കെ വേണ്ട വലുതാവും..... ഞമ്മള പണി സോയല് ഞമ്മക്ക് മറ്റേറ്റങ്ങൾ പറഞ്ഞേക്കലും കൂടി ആവുമ്പളേ.....
ആഹ ഒരു മൂത്ത പോ..... ഒറ്റക്ക് പഠിക്കാടങ്ങിയ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കുവോ......
ഒറ്റക്കോ പഠിക്കക്കെ ഞമ്മളൊപ്പം മണന്താക്കം കിട്ടിയാൻ പോണ....
ആഹ ഫോണന്നെയന്നെ ഫോണടിച്ച എല്ലാരും ഇവിടെ അലാറം വെച്ച് കൊടുക്കലാണ അല്ലെങ്കി പിന്നെ ഒരു അങ്ങനെ കണ്ട കൊടുക്കും അല്ല ഫോണ് പോൺ ലക്ക് കാർട്ടൂൺ കാണാനൊക്കെ പതിനഞ്ച് മിനിറ്റ് അലാറം വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ തരാൻ പറയും ആ
ഇവിടെ തന്നെ ഒരാൾക്ക് ഒരു ശനിയ നായർുണ്ടായാല് ഒരാൾക്ക് ആതൊരാൾക്ക് പിന്നെ രാഖിജു കുറച്ചു നേരം കണ്ടില്ല ഞാൻ കണ്ടട്ട ഇനി കാണ്ടട്ടാന്ന് ശനി ഞായർ വരും അടിയാ
ആഹ് കൊറു നേരംന്ന് പറുമ്പോൾ അനൊ സമയമല്ലോ അതിനെയാണഅലാറ
ആ
ആ അ പിന്നെ എല്ലാവര അടിക്കുമ്പോൾ കൊടുത്തോളും
ഏ അങ്ങട്ട് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കൂലേ
ആ ആ അങ്ങനെെ കൊടുത്തോളൂ അല്ലെങ്കി ഇന്റെയൊക്കെ മടിയിട്ടും ഹി ഹി ആഹ നെറ്റ് പോവും നെറ്റ് മദ്രാസ ഓൺലൈൻ ആണ് ഏയ് കുറച്ചിനെറ്റ് ബാക്കിയൊക്കാൻ പറയും. ഇല്ല ഇല്ല മൂത്ത പോന എങ്ങനെ സുഖല്ലാതെ എപ്പഴൊക്കെ ഓൻ അലർജി ഉണ്ടായി ശ്വാസംമുട്ടും അങ്ങനെയൊക്കെ ആ സമയത്ത് പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഓൺലൈൻ ആക്കിയത
ഓനെ അലർജിയും ശ്വാസംമുട്ടലൊക്കെ മാറി അപ്പൊ അത ആദ്യ എല്ല അലർജിയ ആണോ
അവന്ആദ്യണ്ട് മാറോ ചോദിച്ചാലും ഓൻ ഇപ്പോളും നല്ല തണുപ്പുള്ളപ്പോഴൊക്കെ ഉണ്ടാവും.....
ഏർ ഞ ഒരു ആയുർവേദിക്കിന്റെ മരുന്ന്ണ്ട് മേനക് പറഞ്ഞോണ്ട്ന്റെ നാത്തൂന്. പയേ ഏ അലർജിയാണ്...... ഏ ഓക്ക് പഴയ ഓക്ക് പഴയ അലർജി ആയിട്ട് ഒള്ളത് ഗവൺമെന്റിൽ കാണിച്ചും കാണിച്ചു. പിന്നെ ഓക്ക് മൂക്കിന് ശ്വാസം കിട്ടാതെ. ഇന്താവതിം അലർജിയ ആയി പിന്നെ ഒള്ളോട്ട് ഞാൻ പി ഞാനൊരു വെസ്റ്റേജിന്റെ ഒരു കമ്പനില്ല്ണ്ടേ..... ഏ അതിൽ നല്ല. ആയുർവേദിക്കിന്റെമ മരുന്നണ്, ആ മരുന്ന് വാങ്ങി കൊടുത്തട്ട് ഇളോട്ക്ക്. ഇബക്ക് ഓപ്പറേഷൻ വരെ പറഞ്ഞന്നാണ് അലർജിക്ക്. ഇംഗ്ലീഷ് മരും കുടിച്ച് കുടിച്ച്. എത്രയായലിം ഈ അലർജി അങ്ങനെഇംഗ്ലീഷ് മരുന്നും അങ്ങനെ മാറൂല
ആഹ മാറണില്ലേ......
അപ്പോ, അങ്ങനെഇബളും കാട്ടിക്കട്ടി. അപ്പോ എന്റെ അങ്ങളിനോട് പറ ഇങ്ങന്നെണ്ട അപ്പനി ഓക്ക് ഓപ്പറൻ പറഞ്ഞു, ഓക്ക് അപ്പോനി. പൂവിന്റെമരുന്ന്, കുടിച്ചർന്ന്കാണ്ട് അങ്ങനെ ഇപ്പൊ രണ്ട് മാസം കുച്ചപ്പോത്തിന്ന് അല്ലെങ്കക്കെ ഒരു തട്ടി കൊട്ട. പേരിതേ തട്ടിക്കൊട്ടലും. ഒ ഒന്നും പറ്റൂല്ല അപ്പോന്ന സസം തുമ്പി തുമ്പി തുമ്പി ഉള്ങ്ങ്ണ്ട് കോയങ്ങും.....
ഉം ഉം.
എന്നിട്ട് പിന്നെ അങ്ങനെ ഓക്ക് അ ഇങ്ങക്ക് ഇങ്ങള് ഇ പേഴ്സണലയിട്ട് നമ്മക്ക്. ആഹ മരുന്നിന്റെ പേരോ, വോക്ക് മൂന്ന് മരുന്നുണ്ട്..... പിന്നെ.. എന്താ പറയാ അംല്ല, റ ഗ്യാസിനും പുണ്ണും അതിന്റെ ഒപ്പം പോകും പിന്നെ. ഒരു റെപ്പോ വേറെ മൂന്ന് മരുരുന്നുണ്ട് മൂന്നിനുടെ റേറ്റ് ആയിരത്തി മുന്നൂറ വും. ആഹ് അത ആ ആയുർവേദി...... ന്റെ മരുന്നകുമ്പോഅതിന്ന്, നല്ല റേറ്റ് ഉണ്ടാവേ. നമ്മള് കുടിച്ചാൽ നമ്മളെ തടിമന്ന് ഒല്ല്പറയും. അ അ പയേ അലർജി ആണെങ്കിൽ തടിമുന്നിന് പോകണെങ്കില്ല് ആറ്മാസം കുടിച്ചണന്ന പറയ പക്ഷേ എന്റെ നാത്തൂ രണ്ടു മാസം കുടിച്ച അവൾ പിസ്ക്കി കുടിച്ചിയാണ്....... ആഹ് എന്റെ ആങ്ങൾക്ക് ആ് എന്റെ ആങ്ങൾക്ക് ഇപ്പോ ഒന്നല ഒന്നന്ന വീട്ടിലക്ക്, വന്നിനു തിൻ്റെ മോളെ കാണാനേ മോള്. വല്യ കുട്ടിയക്കെ ആയപ്പൊ വന്നിനു കാണാനല്ലാര് വീട്ട്ന്ന് ഒമ്പതാം ക്ലാസ്സിലാണ് അപ്പോ അ ഓള് ഒമ്പതിലാണ് അപ്പോഓള് രണ്ടു ദിവസം മുന്നേ വയസ്സറിയിച്ചേ
ആഹ അല്ല എന്നാലും ഒമ്പതില എത്തില്ലേ ഇപ്പൊ കുട്ടികൾ എത്ര ചെറുപ്പത്തിൽ അവന ഉണ്ടച്ചിട്ടാ
ആ ആച്ചാ ഇച്ച് ആവയിട്ടൊക്കെ ആ വെക്കേഷനും കഴിഞ്ഞ നമ്മക്ക്മ്മുടെ കുട്ടികൾക്ക് എല്ലാം തിാൻ കൊടുക്കേന് ഇതിപ്പൊ ഇ നാലിവസം വീട്ടിൽ നിന്നിട്ടുള്ളൂ അപ്പൊ അതിന് സ്കൂൾ കൈ ഒഴിവാക്കല്ലേ ആഹ്, ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെഅപ്പോ, ഇന്നലെ ഒന്ന് പോയിക്ണ്. ഓല്, വന്നിനി അപ്പൊ ഓൻ പറയാ എന്നോട്, ഇജ്ജ് ജ്ജ നാത്തൂവിന് കൊടുത്ത മരുന്ന് ഇച്ചും മണട്ടോ, അന്റെ ന്റെ ഇളേച്ചിയാണ്. അന്റെ വെല്യ എഅള് മം ഒള്ളോട്ട് പറെ ക്ക് ഫുള്ള്മരുന്നിന്ന്, കോണ്ട്രന്ന് ഇത് എല്ലർക്കും നല്ല മാറ്റെണ്ട്, പയേ അലർജി പയേ തൈ തൈറോടി ഊരവേദന, എല്ലാ നമുക്ക് ജലദോഷം തൊണ്ടവേദന എല്ലാം പിടിച്ചാലും ഒരു അ ഒരു, തുളസിന്റെ നിര്ണ് എ ആ തുള തുളസിന്റെ, നിര്ന്ന്. എത്ര, പ്പോന്നരു കുപ്പിക്കാരം. കുറച്ചൊരു മൂക്കിലോകേ ഒറ്റികുന്ന് മരുന്നില്ലേ. ആ, അയിന്റെ ആ അയിന്റെ ചെറുതന്നെ. അത് നല്ലഡോസ് ഇരുന്നൂറ്റി രണ്ട്പ്യ ഉള്ളൂ ഞാൻ പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാന്. ഇ എനിക്ക് ഇന്ന് ഇന്ന് കൊണ്ടിരിച്ചു. കാര അത് നമ്മള് തുള്ളി ചൂട് വെള്ളത്തില്. അത്, രണ്ട് ഉറ്റ് മൂന്നൊ ഉറ്റ് കുട്ട്യക്ക് രണ്ട് ഉറ്റ് ഞമുക്ക് വല്യർക്ക് നാലുറ്റ് ക്കെറ്റിക്കാ. ആ ഉച്ചിച്ച് ങ്ങണ്ട് ഞമ്മൾ ചോ ജലദോഷം. തൊണ്ടവേദന, ച്ചു എനിക്ക് രാവെ തല ഈ കുട്ട്യാകോക്കെ പഞ്ഞനി എനിക്കിപ്പോ തല വേദനി ച്ച് ഇപ്പോ രു ക്ലാസ് ഞ കുടിച്ചു ചൂടുവെള്ള അപ്പൊതനെ, മാറ്റം വന്നു.
ആ ആ ഞാനിവിടെ, സൈനാനൊരു ഗുളിക കഴിക്കലാണ് പെട്ടെന്ന് മാറണണ്ട്.
ഏ, അതെന്ത് ആയുർവേദിക്കല്ല എ ഉം അതെന്ത് അ ല്ല ആ ആ മാറണണ്ട് ഇത് ആയുർവേദത്തിന്റെ വെസ്റ്റ്റ്റേജിന്റെ കമ്പനിയാണ് അന്വേഷ നമ്മ യൂട്യൂബിൽ അട്ചൊട്ത്തൊക്കേണ്ടിട്ടോ യൂട്യൂബിൽ വെസ്റ്റേജ് അ ചെുത്താ മതി അതിൻന്റെോ ഓ ഓ ഓരോ മരുന്ന് ഉണ്ടാവും അതിന്റെ അലർജിക്ക്ല്ലെ മരുന്നൊക്കെ ഉണ്ടാവും ങ്ങ ക്ക് വണെങ്കിൽ പറഞ്ഞോണ്ടി ആ വെസ്റ്റേജ് ആ വെസ്റ്റേസ്ജൻ്റെ ക അത് അ അ ഒ നമ്മള് ഓലെ നമ്മള് ക്ലാസൊക്കെണ്ടാവും മ്മക്ക്
ഉം
ത് ഈനമ്മൾ ത് ഈ മരുന്ന് ഇരുപത്തൊന്ന് വർഷം ശര മനുഷ്യന്റെ ശരീരത്തില് എ ത്ത കണ്ടുപടിച്ചതണേ
ആ അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒന്നുംല്ലല്ലോ
വേറെ കോള് വര്ണ്ട് എന്നാ ശരിട്ടൊക്കെ അ പിന്നെ വിളിക്കട്ടോ ആയിക്കോട്ടെ
ആ സരി